ഹലോ.
എന്താ വിഷേശം
കേൾക്ണ്ടാ?
ആഹ കേക്ണ്ട്.
ആ പിന്നെ എന്തൊക്കെ സുഖല്ലേ?
ആ സുഖാണ് മയണ്ടേ?
ആഹ് നല്ല മഴേനു അവിടെണ്ടാ?
ആ ഇവടെ യിപ്പോ
ഇല്ല സൗണ്ട് ചെർതായിട്ട് കേക്കണ്.
റേഞ്ച് പോവാവും.
ആഹ ഞാന് റൂമില് റേഞ്ചില്ലേറ്റ ഇപ്പ കൊല്ലായിക്ക്‌വന്നാ ഇണ്ട മയണ്ടാ?
അവിടെ മയ ചാറിങ്ങോണ്ട്ക്കണ്ട് രാവിലെ കുറച്ചു നേരം വെയിലിട്ടി.
ആഹ് കൊറച്ച നേരം വെലണ്ടായിെ ഇന്നലെ എല്ലാം മയല്ലെയ്ന്യാ
ആഹ ഇന്നലെ പെരും മയ.
ആ വീറ്റത്തക്ക ഒന്നന്ന ആഹ എന്ത്യ
ഊരവേദനയിട്ട് ഡിസ്കിന ക്ലമ്പ്ലന്റ അ
ഉ എവിടുക്കാണ് ഹോസ്പിറ്റല് പോയി - -
ഹോസ്പിറ്റൽ മഞ്ചേരിയിലാ പോയി.
ആ മെഡിക്കൽ കോളേജിലാവൂലേ?
അല്ലടെ സ്കാനിങ് സെന്റർ ഒക്കെ എം ആർ ഐന്റെ.
ആഹ അടുന്ന് എളുപ്പായിരിക്കൂല്ലേ അവ്ടുക്ക് മഞ്ചേരി
എപ്പൊന്നുമില്ല അവിടെ ഹട്ട നടക്കാൻ പറഞ്ഞില്ല അപ്പൊ അവവിടെ കോട്ട ഇന നിൽക്കാൻ പറഞ്ഞന്ന അവിടെ കംപ്ലൈന്റ് മിഷീൻ കംപ്ലയിന്റ് ആണ് എന്നിട്ട്.
ആഹ
അങ്ങോട്ട് പോയത
ആ അ ഏ കുട്ടികളില്ല. എത്ര പിന്നെ എത്രായി അല്ല എന്താന്നിട്ട് പറഞ്ഞത്.
ഡിസ്കിന് കംബ്ലന്റ് ആണ്.
ഇനി ഓപ്പറേഷൻ ചെയ്യണാ?
ഇല് തുൊറക്കാണെന്നാ പറഞ്ഞ വലറ്റിട്ടോ
ഏ
ബൽറ്റ് ട്ട്ക്കണു
ആഹ്
കാണാന്ന് പറഞ്ഞ് മരുന്നോട്ട് മാറുംന്ന് പറഞ്ഞ്
പിന്നെ എന്ത ഭക്ഷണം കഴിച്ചാ
ആ ഭക്ഷണം കഴിച്ചു
ഉം പിന്നെ
പിന്നെ പിന്നെന്താ വീട്ടിലാരൊക്കെ ള്ളേ
വീട്ടില് ഞാനും ഹസ്ബൻഡെന്നെ ഉള്ളൂ
വേറെ പോയതന്നെ
ഉം ആ നാത്തൂന്മാര് ഇളച്ഛന്മാര്‌ അങ്ങനെ ന്നും ല്ലേ
ല്ല ഇമ്മല്ല്യ ഇമ്മിം ഇപ്പിം മരിച്ച്ക്ക്ണ് പിന്നെ മൂ ത്തച്ഛനാണ് പിൻ രണ്ട് മൂത്തച്ഛന്മാര്ണ്ട് പിന്നെ ഒരു നാത്തൂനുണ്ട് നാത്തൂന് കല്യാണം കഴിച്ചിട്ട്ണ്ട് ഓല് കുട്ട്യാളും മക്കളും പേര കുട്ട്യാളൊക്കെ അയിക്ക്ണ് പിന്നെ രണ്ട് മൂത്തച്ഛിയാളും അൻ ക്ക് ആരൊക്കെ
ഇൻക്ക് മൂന്ന് നാത്തൂന്മാര്ണ്ട് മൂത്തച്ഛണ്ട്.
ഏ
മൂന്ന് നാത്തൂന്മാര്ണ്ട്
ആ
രണ്ട് മൂത്തച്ഛന്മാര്ണ്ട് ഞങ്ങളാണ് ചെർത്
ആ
ഇമ്മീം ഇപ്പീംക്കെണ്ട് ഇമ്മീ ഇപ്പെ ക്കെ ഇന്റെ ട്ത്താ
എ ഏ ഇങ്ങ്കല്യാണം കഴിക്കുമ്പൊതന്നെ ഇല്ല്യ ഓല് ഉം ഇപ്പാദ്യം മരിച്ച്ക്ക്ണ് ഇമ്മല്ല്യ പിന്നെ നമ്മള് വേറെ വീട് വെച്ച് പോന്ന് ഉം പിന്നെ സുഖായി
ഉം എന്തായി മഴ കൂട്ണ്ട്
ഏ
മഴ നല്ല ഊക്കില് വര്ന്ന്ണ്ട് അറയ
ആ മഴ ഇഞ്ഞ്പ്പോ ഇന്ന് സ്കൂള് ഇല്ല്യല്ലോ ഇഞ്ഞ്പ്പൊ നാളെ ഐസോ അഞ്ചിന്റ്‌ല്ല്യ രണ്ടിന്റെള്ളൂ അ ഒയ്
ഈ മഴത്താർക്കാഐസ്
കുട്ട്യാള് കടണ്ട് ഇവിടെ കടേയ്
ആ ഇങ്ങളെ കടീലാ
അല്ല വീട്ടില് കടണ്ട്
ഉം ഉ
ഏതാ വാണ്ടി കുട്ട്യാളൊക്കെ കെ ഒറങ്ങിയാ എത്രണ്ണാ
ആ ഒരാൾ ചെർത് ഒർങ്ങീക്ക്ണ് വല്ല്യത് രണ്ടാള്ണ്ട് വേറെ മൂന്നാളാണ്.
ആ പിന്നെ ചെറുതിന് എത്രായി
ചെറിയോന് മൂന്ന്.
ഓപ്പറേഷം ഏനിയോഅതാവോനി ഊര വേദന, ആ ഇനി ഊര വേദന, എന്തെങ്കിലും ഭാരമള്ള എന്തെങ്കിലും പൊന്തിച്ചാ.
എന്റെ രണ്ടാമത്തെ കുട്ടീനെ പ്രസവിച്ചന്നേ പ്രസവിച്ച്‌ കാണ്ട്‌ വീണ്
ഉം
അങ്ങനെ അന്ന് സംഭവിച്ചതാണെന്ന് പറഞ്ഞ് അന്ന് ചെറുതായിട്ട് ഉണ്ടായിരുന്നു അത് പിന്നെങ്ങനെ മാ അങ്ങനെയാണ് മാറി അയിന്ശേഷം, ഇപ്പ തുടങ്ങാണ് ഓക്ക് ത് ഏഴ് വയസ്സായി ബാത്‌റൂമിക്ക് പോയപ്പോ
എങ്ങനെ
ഹോസ്പിറ്റലിന്നെ
അതെന്തേ ആ, തല മിന്നിട്ടുണ്ടാവുലെ ചോരല്ലാതെ
പിന്നെപ്പൊ അയിന്ശേഷം ഇപ്പ തടങ്ങാണ്, അന്ന് ഇണ്ടായിന്ന്, അന്ന് പിന്നെ അങ്ങനെയങ്ങ് മാറിന്നു.
ആഹ്
ഇംഗ്ലീഷ് ഇപ്പൊ തൊടങ്ങ്ണ് ഐന്റെതെന്നേണ് അറ്ഞ്ഞ്ങ്ങാണ്ട്. അന്നത്തെ ആ ഇതന്നേണ് ഇപ്പൊ തൊടങ്ങാണന്ന് പറ്ഞ്ഞത് ഡോക്ടർ.
ഉം
ഉം, ഡിസ്ക് ചെറുതായിട്ട് തെന്ഞ്ഞ് ക്കുണു.
ഉം, തുടക്കത്തിലെന്നെ ചെയ്താൽ പിന്നെ അങ്ങനാണ്ട് മാറിക്കോളൂ.
ആഹ് മാറിക്കോണു ലെ
നല്ല വേദന ഉണ്ടാ, എന്താ കുമ്പിടാനൊന്നും വയ്യേ?
കുമ്പിഡാനൊന്നും വെയ്യ ഒരു മാസത്തിന്റെ ഒരു മാസത്തിന്റെ പുറത്തായി മുറ്റടി തുടങ്ങിട്ട് നിർത്തിയിട്ടിട്ട്
ഇമ്മാക്ക് പ്രായണ്ട?. ഇമ്മ ഒന്നുമിടുക്കൂലായിരിക്കുലെ
ഇടുക്കും, അത് മുറ്റൊന്നും വല്ലാതെ പോവൂല.
ഏഹ്
ആ അയ്നൊന്നും വല്ലാതെ പോവൂല പറയാ.
ആഹ് അപ്പൊ വീട്ടില് കുട്ട്യേള കാര്യം അതും നോക്കൂലായിരിക്കും
ഉം, ഉം അങ്ങനൊന്നുല്ല
ഭക്ഷണം ഒന്നും ഉണ്ടാക്കൂല?
ആഹ് അഹ് ഇണ്ടാക്കും ചെല്പ്പൊക്കെ, അത് ഇപ്പൊ രോരോ മൈൻഡ് ആണ്.
ആഹ്
മറ്റോല് വേറെ പോയിട്ട് ഇണ്ടാവുലെ
ആഹ് എല്ലാരും പൊയ്ക്കുണു, എല്ലാരും പൊയ്കുണു.
ആ നാത്തൂന്മാർ വരുംണ്ടാവൂലെ?
ഹെഗ്‌, എപ്പോളെങ്കിലും ഒക്കെ ആഹ് ഇപ്പൊ കൊറ്ച്ചീസം
സ്കൂൾപൂട്ടിന് വന്നിട്ടുണ്ടാവൂലേ, മദർസെ? ഹലോ പോയ, ഹലോ ത്രെ ഹലോ കേൾപ്പ്ണില്ലല്ലോ ഹലോ ആ ആറെ മുപ്പതായിട്ടാ ഉള്ളു, ഹലോ എന്താ സൗണ്ട് കേക്കാത്തെ, കേക്ക്ണ്ടോ ആവോ